എന്തൊക്കെ?
എന്തൊക്കെ നല്ല വർത്താനം.
എടാ ചോറൊക്കഴിച്ചോ?
ചോറ് കഴിച്ചു
ഉം കെടക്കാ
ആഹ് കടക്കാ ഇവടങ്ങനെ
എന്താ സ്പെഷ്യല്
മീന് വെണ്ടക്കക്കറി കയപ്പങ്ങ ഉപ്പേരി
അത് ശെരി അങ്ങനെ. അത്തൾ മീനേന്നു
ഉം ഉം
ഉം കുട്ടിയള സ്കൂക്കോയിലേ?
ആഹ് പോയിക്ക്ണ്.
അപ്പോ ഇങ്ങളൊറ്റയിക്കാരം
ഉം അല്ലേ സഞ്ചു പോയിട്ടില്ല.
ഓനെന്തേ?
ജുവിന് ചങ്ക് വേദനാർറഞ്ഞാണ്ട്
പോയിട്ടുണ്ടാവില എപ്പോ?
കൊറച്ചയിട്ട് പോണം ഇപ്പൊ ഭയങ്കര തിരക്കാലേക്കരം പൂന്തരത്തക്കൊക്കെ പോയാല് ഉം അപ്പൊ കൊറച്ചയിഞ്ഞിട്ട് പോവാം
അത് ശെ
അതിനെ പോവാൻ കെടുത്തിക്ക്ണ് അപ്പൊ ഒറക്കം ഇങ്ങനെ വെരാ.
അതാ
അപ്പൊ ഞാൻ ഇവടെ വെറുതിങ്ങനെ കെടന്നിനു, അങ്ങനെയല്ല ഫോണ്മ്മേ കളിച്ചോണ്ട്ന്നപ്പളേ
ഉ
ഫോണ്മ്മേ ലോട്ടർ ഫ്രൈസ് ഇണ്ടാക്കാൻ വേണ്ടിട്ട്
ആഹ് ഇങ്ങള്ണ്ടാക്കലുണ്ടോ?
ഉം ഇണ്ടാക്കിറ്റില്ല ഇണ്ടാക്കട്ടെരുതിയാണ്ടേ
ആഹ് എങ്ങനെ ഇങ്ങള് ഫോണില് കണ്ടേ
പത്താദിസം നമ്മള് വാങ്ങിക്ക്ണ് ഫ്രഞ്ച് ഫ്രൈ വാങ്ങിക്ക്ണ്.
ഫ്രൈസ്
വാങ്ങി ഇനി ചീസും കാര്യങ്ങളൊക്കെണ്ട് ഇഞ്ഞി അയിന്റെ മയോണീസ് ഇതുണ്ടാക്കണ്ടേ.
ആഹ്
ഉം കോൺഫ്ലവറും ചീസ് സും ഇട്ടിങ്ങാണ്ട് ഒരു സോ ഇത് ഉണ്ടാക്കുല്ലോ
അപ്പം പോല ഏഹ് അങ്ങനെയല്ല സോസ് ആഹ് ആഹ് അങ്ങനെണ്ട് ലേ അതെയ്കാരം വലിഞ്ഞിങ്ങനെ വെര്ണ്.
ആഹ് അതന്നെ അതന്നെയാണ് ചീസ് വേണം
ചീസ്ണ്ടാവുമ്പളാ വലിവുണ്ടാവാ
വലിവുണ്ടാവാ
ചീസിന് നല്ല റേറ്റുണ്ടോ?
ആഹ് ജ്പോല പല റേറ്റിന്റെന്റെ നമ്മള ഈ ഇവടെ എത്രയാണ് അറുപതുർപ്യെ?
എവടെ?
എന്താ ചെറുതിന്ട്ടോ തൊണ്ണൂറ അറുപതൊക്കെ എന്താ ഈ സൂപ്പർ മാർക്കെറ്റില്ലെവിട്ത്തെ ആക്കപർമ്പത്തെ ബുസ്ഥാൻത്തെ
ആഹ് അവിടെണ്ടഹ്
ആ അവിടെണ്ടേ
ആഹ്
ഉം ഞാന് എന്താപ്പ നെസ്റ്റോല് പോവുമ്പോ വാങ്ങു
ആഹ് ആഹ്
അവിടന്ന് പോയിറ്റ് അങ്ങനെ വാങ്ങും ആഹ് അല്ലേലാ കാക്കു കൊട്ന്നത് ഇന്നലല്ലയ കക്കു കൊടന്ന
അയ് സെരി
ഉം
ആഹ്
പിന്നെ അങ്ങനെ താക്കും ങ്ങക്ക് എന്താണ് സോ നല്ല മഴയുണ്ട് വടെ ഉം ചോർനെന്താകൂട്ടാന് ഉം
ച്ചിട്ടില്ല
വൈച്ചിട്ടില്ലേ
ഉംഹ്
ഏഹ്
ഞാനെന്തെയ്ച്ചാല് പിന്നെ അങ്ങനെ ഞാന് ഓട്സ് ഇണ്ടായിന്നു അതങ്ങനെയാണ് തിന്നു പിന്നെ വള്ളല്ലാ പറഞ്ഞിനിലെങ്ങളോട് തീമാക്കാണ് പിന്നെഞാന് കുഞ്ഞമാക്ക് എങ്ങോട്ടോ അത്യാവശ്യയിട്ട് പോണന്നർഞ്ഞപ്പ പണ്ടിക്കാട്ട്ക്ക്
ആഹ്
അപ്പേയങ്ങട്ട് ഇറങ്ങും ചെയത് ഇബട്ന്ന്തിന്നാനൊക്കെ പർഞ്ക്ണു കുഞ്ഞാമ പിന്നെപ്പ ആ ഓട്സ് തിന്നില്ലേ
ഏഹ് എനിവാണ്ട
അപ്പ ഇഞ്ഞി വാണ്ട
ആഹ് വാ ജ്ജ് വാപാക്ക്‌ തൊണക്ക്‌ക്കേയ്കാരപ്പൊ
ഉം അപ്പൊ ഇഞ് എന്താ സിഞ്ചുണ്ടപ്പർ ത്ത് മോളൂ ഞാനും ഇബടെങ്ങെനെ ഇരിക്കയെന്നു
ഇരിക്കേനി ആഹ് എന്താ എന്നാ ചോറെയ്ച്ചങ്ങോട്ടവാ എന്തേയ്
ചോറ് പിന്നെ വല്യയൊരു ആവശ്യല്ലേനു ആഹ് പ ട്ടെന്ന്ത് മറ്റേതൊക്കെന്ന് കേട്ടപ്പളെ
ആഹ് ആ ഓലുമ്മീറ്റ് പോയോ
ആ ഓല് പോയി
ആഹ്
ആഹ് പിന്നെന്തൊക്കയന്നിട്ട്
നല്ല മഴ
നല്ല മഴയ്ണ്ട്
മഴണ്ട് ആരേല് വിളിക്കണ്ടോ
ഏഹ്
ആരേലു വിളിക്ക്ണ്ടോയിച്ചേ
ആഹ്
ഉം
ഉം പിന്നെ എന്തൊക്കെന്നിട്ട്
നിങ്ങൾക്ക് നിങ്ങളെ ഇതിന് റ്റൂറ് പോയില്ല ഇയ്യ് പോയില്ലാ
ഞാൻ പോയില ആഹ് ആ മുതലാളിച്ചേനെപ്പൊ വിളിച്ചണ എന്തിനാണാവോപ്പനി
ആഹ് അഹ് എവിടക്കാണ് റ്റൂറ്
ഇടുക്കി കട്ടപ്പന
ആഹ് കൊറെ ആൾക്കാരുണ്ടോ
കൊറെ ആഹ് നല്ല ആൾക്കാരുണ്ട് ആഹ് അതില് അധികം ബോയിസാണ് ഞങ്ങൾ നാല് പെണ്ണുങ്ങളുള്ളൂ
പെണ്ണുങ്ങളള്ളു ആ സ്റ്റാഫ് ബോയ്സ് ആള
പിന്നെ കൊറേ ഹിന്ദൂസു ആണ്
ആഹ്
അപ്പ പി ആഹ് കഴിഞ്ഞ പ്രാവശ്യല്ല പോയിനു ഇപ്രാവശ്യം കുഞ്ഞിപ്പാനോട് ചോദിച്ചപ്പോ തന്നെ പറഞ്ഞു ടൂറിനൊന്നും പോണ്ടാ അനക്ക് വേണമെങ്കി ജോലിക്ക് പോയിക്കോ ആഹ് ഓനിപ്പോ അത് വല്ലാതെ പ്രശ്ന ഇതാ ചിലപ്പോ അതുണ്ടാവില്ല
ആഹ് പിന്നെ എന്താപ്പ ഇനിയില്ലേ ഏത പഠി ച്ചിനത് അക്കൗണ്ടിങ് അല്ലേ പഠിച്ചത്
അകൗണ്ടിങ്ങും പ്ലസ് ഓഫീസ് ഓഫീസ് സ്റ്റാഫ്‌
സ്റ്റാഫ് ആഹ് അങ്ങനെ രണ്ടും പാടന്നെ നീ ഞങ്ങളെ ഷിയാസിന്റെ പെണ്ണുങ്ങളെ പറഞ്ഞയക്കണംന്ന് കരുതി ഞങ്ങൾ ഇങ്ങനെ അക്കൗണ്ടിങ്ങിന് അപ്പൊ ഏതാ പഠിച്ച നല്ലതെന്ന് അറിയാൻ വേണ്ടീട്ട്
ആഹ് ഡി എഫ് എടുത്താൽ തന്നെ നോർമലി റേറ്റും ആണ് പോരാത്തിന് അതില് രണ്ടും ഉണ്ട് ഇത് അല്ലേ ഇപ്പ നമ്മൾ മെയിനായിട്ട് ചെയ്യാ ഓഫീസ്
ചെയ്യണ്ട് ഡി എഫല്ലേ ഡി എഫല്ലേ ആഹ് ഡി എഫ് ഡി എഫ് അല്ലേ
ഡി എഫ് എ ഡിപ്ലോമ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ്
ആഹ് ഡി എഫ് ആഹ് അനക്ക് എത്രേനു പൈസ
ഇൻകം എത്രോദിച്ചാല് ഞാൻ ആദ്യം അതല്ല എടുത്തീന ഞാൻ ഡി പ്ല എടുത്തീ നിനമ്മളെ ഗൾഫിലൊക്കെ പോയാല് കുഞ്ഞിപ്പോക്കെന്ന് ഗൾഫിൽനല്ലോ അന്ന്ങ്ങോട് അങ്ങനെ ക്കാൻ പറഞ്ഞ ഞാൻ ആദ്യം പ്ര വയറ്റിലുണ്ടായ
വയിറ്റില്ആഹ് ആഹ് പഠിച്ചാൻ പോയിന്
അതിൽ പിന്നെ കൊറോണ വന്നു എക്സാം എഴുതാൻ പറ്റിയില്ല
പറ്റിയില്ല ഉ
ആഹ് പിന്നെ ഞാന് എന്താ സാറി ഇങ്ങനെ വിളിച്ചു ഏതെങ്കിലും ഒരു കോഴ്സ് കംപ്ലീറ്റ് ആക്കി പോയിക്കോ പറഞ്ഞ അപ്പൊ ഇനിക്ക് അന്ന് ഏ ആയിട്ടുള്ളു ശരിക്ക് ഫൈനിട്ട് ഫീസ് അടക്കം പൈനെട്ടൊക്കെ വരുന്നുണ്ട് ആഹ് എന്നാല അത്ര തന്നെ ഉള്ളൂ
ജ് ഇപ്പോ ജിട ടെക് തന്നെയാണ്
ആഹ് ജീടെക്കില് പിന്നെ എല്ലാതരം കോഴസുകളും ഉണ്ടാവും
ഉണ്ടിലേ ഉ അങ്ങോട്ട് ഓൽ വ ആ
ഇപ്പൊഎങ്ങനെയുണ്ട് കുഴപ്പൊന്നുമില്ലല്ലോ
കൊഴപ്പൊന്നുംല്ല ഉം ഉള്ളത് കൊഴപ്പൊന്നുമില്ല അങ്ങനെ പോണണ്ട്
അന ക്ക് ഇബടെ എന്താണ്
എനിക്ക് ഓഫീസ് വർക്കാണ് ഓഫീസ് വർക്ക് പറയുമ്പോ ഫയൽ ഉണ്ടാക്ക ഞങ്ങക്ക് രണ്ടാക്കുമ്പാടെ ഒരു ലാപ്ടോപ്പും ഉള്ളു അവിടുത്തെ സ്റ്റാഫിന്
ആഹ്
എന്താ രണ്ടാക്ക ഓര് ഉണ്ട് പക്ഷെ അവിടെയാണ് സെയിൽസ് ഇത് അടിച്ച എന്താ പറയാ ആ അവിടെയാണ് മെയിന് ഓഫീസ് അവിടെയാണ് അക്കൗണ്ടിംഗ് ഞമ്മക്കിപ്പ അവിടുക്കൊന്നും എത്തിപ്പെടാൻ കജൂലല്ലോ അതിപ്രേമ പെരന്തൽമാണ എന്നൊരു ബസ് ഉ ജിലുടമാരുടി ആഹ് ആഹ് അപ്പോ പിന്നെ അവഓല് അങ്ങനെ അക്കൗണ്ടിങ് കണ്ടട്ടീന് പിന്നെ ഞമ്മളെ തുമൊക്ക സൗകര്യം നോക്കുമ്പോ അ തന്നെ നല്ലത് എഴുതി പിന്നെ അങ്ങനെ പോണു ശെരിക്കതില് അക്കൗണ്ടിങ് ഇല്ല ശരിക്ക് ഇതാണ് ഉ അ അങ്ങനെയ പിന്നെപ്പോ ഞമ്മള് എന്തായാലും നമ്മളെ മരത്താണ് അങ്ങനെയൊക്കെ നോക്കുമ്പോ
ആഹ ശമ്പളം പറഞ്ഞിട്ടില്ലേ
ആഹ ശമ്പളം പറഞ്ഞിക്കണ് പത്താണ് പിന്നെ ഇൻസെൻറ്റീവ് ഉണ്ട് നമ്മളെ ഓ പിന്നെപ്പോ അതില് ചെലവും കാര്യങ്ങള ഒന്നുമല്ല ചോറുച്ചക്ക് കൊണ്ടുപോകും നടന്ന് പോയാലും മതി ശാലൂന് പറഞ്ഞിക്കണോ ശമ്പളം
ഇല്ലേ ഷാലുന് പറഞ്ഞിട്ടില്ല
ഓളെ ഇന്റേൺഷിപ്പ് കയ്യേണ്ടേ
ആഹ് ഓള് ഇൻ്റേൺഷിപ്പിലേക്കാണ്‌ പോണ്
ആഹ അപ്പൊ അതില പോണത്
ഉം രാവിലെ തന്നെ കിട്ടിയ മതിയാരുന്നുലേ
ആഹ അങ്ങനെ
അങ്ങനൊക്കെയാണ് വർത്താനങ്ങള് പിന്നെപ്പ ഇബല് ഓലെ അറിയുന്നുണ്ട് ഇപ്പൊ കൊറെ നമ്മക്ക്
ഉം
അതുണ്ടെങ്കി കുറെ സോളാർ വർക്ക പേപ്പർ വർക്കൊക്കെ കൂടുതല് ഉണ്ടെങ്കി അങ്ങനെ പൈസ കിട്ടും പത്തെ ന്തായാലുണ്ട്
ഉണ്ട് ആ പിന്നെ പ്ലസ് ക ആ ഉണ്ടാവും ആ
ഉ ഇൻസെന്റീവ് ആ ഓള് പരസ്യത്തിലന്നെ എത്തിക്കണു
എത്തിക്കണല്ലേ
ഉ നമുക്ക് തന്നെ നമ്മള മ ഇപ്പൊ ഞാൻ എന്റെ ബാങ്കത്തെ അക്കൗണ്ട് ഒക്കെ ശരിയാക്കാൻ ഇപ്പോ അവിടുന്നാ പോയത് പോയാ മതി നമ്മക്ക് എന്ത് കാര്യത്തിലും പാക്കെ പറമ്പ കല വരാനുള്ളത് ഉ പനീനൂന്റെ അക്കൗണ്ട് എടുത്ത് അതിനൊന്നും ഇ പൊരു തടസ്സങ്ങളില്ല ഇപ്പ വേണെങ്കിലും പോരാ ആ മാസത്തിലൊരു ലീവുള്ളു
ആഹ് എന്നാലും ഞായറാഴ്ച ഉണ്ടല്ലോ പിന്നെ അല്ലാത്ത ഒരു ലീവ് ഉണ്ടാവും
അല്ലാത്തൊരു ലീവ് ഉണ്ടാവും അല്ലാതെ ലീവ് ഇട്ടാ പിന്നെ സാലറി കട്ട് ചെയ്യും കേട്ടോ
കട്ടിചെയ്യുംല്ലേ ഉം
അങ്ങനെ സ്ട്രിക്റ്റില്ല സേറൊക്കെ ഇപ്പ എന്ന് വന്നതാ ഓഫീസക്കവോ
ഏഹ അവടെ സുഖല്ലേ
ഉ അങ്ങനെയാണ് നീപ്പോ ഓള എന്തിനാ വിലിച്ചിക്കണാവോ
ആഹ എന്തെന്നാവോ നിങ്ങളെ ആഹ് ആഹ ഇമ്മീറ്റും പോയോല്ലല്ലോ
എമ്മ ഇരു പോയിത്ര
ഏ പോയോ
മ്മ് കുഞ്ഞാ മറ പോയി പിന്നെ മു ത് ജിലൂനടുത്ത്ക്കാണ് അങ്ങനെ പോവാണ്
ആഹ് അങ്ങനെ പോയിട്ടുണ്ടാവും ആഹ് കൊടന്നാവ കൊടന്ന ഒട്ട ഒക്കെ ഇണ്ടാവപ്പല്ലെ
മയ്യത്ത് ഓന് വരാൻ കാത്തക്കണില്ലത്രെ
ഏഹ് ന്നെന്നെ ട്ക്ക്ണ്ടോ
ന്ന് ന്നെ എടുക്കാത്തറെ കൊറെ നേരം വ ക്കണ്ടേ ഫ്രീസർലൊക്കെ ആഹ് പിന്നെ ഓന്റത് ഒറപ്പൊന്നും കി ട്ടിട്ടില്ലാന്നോ ന്തൊക്കെ പർ ഞ്ഞു
റിയാദി ലും അല്ലേന് ഇമ്
അപ്പൊഞ്ഞ് ന്നന്നെ എടുക്കുംന്നർ ഞ്ഞു അങ്ങ നൊന്ന്
എവാ
ന്നട്ട് ഞ്ഞോർങ്ങഞ്ഞ്
ഞ്ഞോ ർങ്ങൂല അയാം പർഞ്ഞില്ലേ ഫോണ് മ്മ കണ്ട് ങ്ങനെ ഇര് ന്നപ്പളാണ് ഒർക്കം വന്നേ അപ്പൊ ഞാൻ സഞ്ജുന്റെ ര് ത് കൊടുത്തു സഞ്ജുന്നാ തെങ്ങനെ ബന്തപ്പൊ അയ് ഏതാ നല്ലത് ന്ന് ത്യാ നോക്കോണ്ടു അർഞ്ഞ് ങ്ങാണ്ടേ
അങ്ങനെതാ
ഞാള് നോക്കിയപ്പോ ഉം ഞാനൊരു അഞ്ച്ന്റ്റ്റ് വടക്കാ ആഹ് ന്നായിക്കോട്ടെ
ഹും